ആഹ് കേക്കാൻ പറ്റ് റ്റ്ന്നുണ്ടാ
ആഹ കേക്കാൻ പറ്റുന്നുണ്ട്.
ആഹ് എങ്ങനെണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് ഇയാടെ.
ട്ട്ണ്ടായിര്ന്ന്.
നല്ല ക്ലാസായിരുന്നില്ലേ ആ രണ്ട് സാറമ്മാരുടെയും ക്ലാസ് നല്ലയായിരുന്നല്ലേ. സാറിനെ മറ്റേ ആ ഒരു സൗണ്ടിന്റെ എന്തോ ഒരു പ്രോബ്ലം എന്തോ എന്തെങ്കിലും വൈകല്യോആണന്ന് തോന്നുന്നു അല്ലേ.
അത് ഈ ക്ലഫ് റ്റെ പാലറ്റ് ഒണ്ടല്ലോ മുച്ചിറെന്ന് പറയും മലയാളത്തില് അപ്പൊ അതിന്റെ പ്രശ് പ്രശ്നഒള്ളആയിരുന്നു പക്ഷെ പുള്ളീടെ സർജറി ചെയ്ത് അവിടെ ഈ ചുണ്ട് വെച്ച് പിടിപ്പിച്ച് ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഈ മേളണ്ണാക്കിനകത്തെ ഇങ്ങനെ ഹോള് കാണാം അതായിരിക്കും സൗണ്ട് അങ്ങനെ
പക്ഷെ പുള്ളിക്ക് ആ ഒരു ഇതിൽ ഇനി ജോലി കിട്ടുമെന്ന് തോന്നല്ലേ വൈകല്യത്തിന്റെ എന്ത
ഉണ്ട് ഉണ്ട് ഉണ്ട് അതൊരു വൈകല്യമാണല്ലോ ഏതെങ്കിലും അവയവത്തിനുള്ള വൈകല്യം മ മതിയല്ലോ
ഉം ഉ മറ്റേ പക്ഷെ പുള്ളിക്ക് ജോലിയൊന്നും ഇല്ല ജോലി ഉണ്ടോന്ന് അറിയാൻ വയ്യ പക്ഷെ അയാള് കൊള്ളായിരുന്നു
ആഹ ആ നന്നായിട്ട് പക്ഷെ പുള്ളിയെ കണ്ടിട്ട് ഏതെങ്കിലും യു ഫോം പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളെ പോലെയാണ് ഇരികുന്നത് ചിലപ്പോൾ അതിന് പ്രീപെയർ നാളായിരിക്കും
ആയിരിക്ക മറ്റേ പുള്ളിയാണെന്നുണ്ടെങ്കിലേ നമുക്ക്ചെ നല്ല വേർഡ്സ് ഒന്നും മനസ്സിലാവുന്നില്ല എങ്കിൽ പോലുവേ അയാള് പിന്നെ പറയുന്ന കാര്യങ്ങളും മന ചിക്ന്ന് എനിക്ക് ഞാൻ വന്ന് ആലോചിച്ചു നോക്കിപ്പോ ബസ്സിൽ ഇരുന്നോക്കെ
ശബ്ദം അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്ക
ശ്രദ്ധിച്ചിരിക്കും അതാ അതുകൊണ്ടായിരിക്കും നമ്മുടെ മനസ്സൽ അത് പതിഞ്ഞിരിക്കുന്നത് നല്ല ഇന്ന് കമ്പയിൻസ് ചെടി നന്നായി നന്നായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഒരുപാട് ബെനിഫിറ്റ്
അതെ അതെ കാരണം നമ്മള് സ്വയം വായിക്കുന്നതിന വേറെ ഒരാള് പറയുന്നതും കൂടി കേ
കേക്കുമ്പോ നമ്മക്കത് ഓർമയില് നിക്കും നന്നായിട്ട് അതല്ല നമ്മള് രണ്ട് മൂന്ന് വട്ടം റിപ്പീ വായിക്കുകയൊക്കെ ചെയ്യുന്ന അതിന്റെ എടേക്കുട വേറെ പോയിന്റ്സ് നോക്കന്ന് അതുവായിട്ട് റിലേറ്റ് ചെയ്ത് അതു കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഒണ്ടാവും
ഉണ്ട് ഉണ്ട് നമ്മള് സംശയം ഉുള്ളത് അപ്പ തന്നെ നോക്കും
ഞാൻ പറയുന്നത് സിലബസ് നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി ഓർഡർ കൊണ്ട് വന്നിട്ടേ മാർ കൂതലുള്ള പോഷെൻസ് വെച്ച് ഇതേ കണക് വായിച്ചെങ്കിലും വിട്ടിട്ട് ഒരു പത്ത് ദിവസം വായിച്ച വിട്ടിട്ട് പിന്നെങ്ങ് പി വേക്ക തുടങ്ങാമായിരുന്നു
അതാ
അപ്പം ഒരു ഏകദേശം ഒരു അത കുറച്ച് ദിവസേ ഉള്ള ഏകദേശം ഒരു പിന്നെ എന്തവാ ആ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം നമുക്ക് അടുപ്പിച്ച് ഈ സിലബസിന്റെ എല്ലാ ഒന്നും തീർത്തില്ലെങ്കിലും ഒരു റ് അമ്പത് ശതമാനത്തോളം ഇങ്ങനങ്ങ് വായിച്ചു വിട്ടാലേ അതിലൊരു മുപ്പത് ശതമാനം നമ്മുടെ ഉള്ളിൽ നിക്കും ഇരുപത് പോട്ടെ മുപ്പ നീക്കും എന്ന് ബാക്കി ര ബാക്കി വരുന്നതിനത്ത് നമുക്ക് പി വക്ക ഞാൻ കളക്ട് ചെയ് വാ് ഉണ്ടാവും ആ പിരിവ് പോകുമ്പോഴത്തേക്കും
ഉം ഓക്കെ ആവും ആ
പിന്നെ എന്തുവാ പി എസ് സിയുടെ ത് വല്ലതും നോക്കുന്നുണ്ടായിരുന്നോ കൺഫർമേഷൻ വല്ലതും വന്നായിരുന്നോ
ഇല്ല ഇല്ല ഒന്നും വന്ന് കിടപ്പ് ഇല്ല ഇപ്പം ഉം ഇനി അടുത്ത മാസങ്ങളിലൊക്കെ പുതിയ ഗവൺമെന്റ് വന്നീല്ലേ അപ്പൊ ഇങ്ങനെ വിളിക്കോന്ന് പറയുന്നുണ്ട്
ഉം ഉം ഉം പിന്നെ ഇംഗ്ലീഷ് റ്റിന്റെ മാത്‍സ് ഒന്നും അറിയത്തില്ല ഇംഗ്ലീഷ് വരത്തില്ലായിരി
ഉം മാത്‍സ് എൽ ജി എസ്സിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും
എന്നാലും എനി ക്ലോക്കിന്റെ കൃത്യായിട്ട് അറിയാവോ
ക്ലോക്കിന്റെ ചോദ്യങ്ങള് എനിക്ക് നന്നായിട്ടാ ഞാൻ എപ്പോഴും ഇങ്ങനെരു എന്റെ ഏകദേശം ഒരു ഐഡിയ വെച്ച് ഇങ്ങനെ വരച്ച് നോക്കിയാ ഞാൻ കണ്ടുപിടിക്കുന്നത്
ഉം എനിക്ക് പക്ഷേ എനിക്ക് അത് ആ മാത്‍സ്ന്റെ ക്ലാസ്സ് ഒന്ന് നന്നായിട്ട് കിട്ടിയാ അത് ആ കിട്ടുന്ന സമയത്തൊന്നും പോകാൻ പറ്റി ല്ലാ പക്ഷേ ഇതൊന്നേ
സുലുന്ന് പറഞ്ഞൊരു സാറുണ്ടോ അവിടെ ട്ടെ സുലു ആ പുള്ളിയുടെ നല്ല ക്ലാസ്സാ പക്ഷെ നമ്മുടെ ആ പു പുള്ളീടെ നല്ല ക്ലാസ്സാ പക്ഷേ നമ്മുടെ അവിടെ പുള്ളിയുടെ ക്ലാസ് മുമ്പോട്ട് നീങ്ങത്തില്ല എന്താന്ന് വച്ചാ ഈ ഇരിക്കുന്ന കു കൂടുതലും കാണാതെ പഠിക്കുന്നവരാ അപ്പൊ അവർക്ക് ഈ അടിസ്ഥാന ക്രിയകൾ പോലും പെട്ടെന്ന് ചെയ്യാൻ അറിയ ത്തില്ല അപ്പം അതിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഈ പു പുള്ളിടെ നല്ല ക്ലാസ് ആണെങ്കിലും നമ്മൾക്ക് അത്‌ ആ ക്ലാസ് പ്രയോജനം ആയിട്ട് മുമ്പോട്ട് ഒത്തിരി കിട്ടുന്നില്ല ഒരു മൂന്നോ നാലോ ചോദ്യമേ ഒരു ക്ലാസ്സിൽ ചെയ്യാൻ പറ്റു ന്നൊള്ളു അത് നമ്മുടെ ആ ഒരു ബാച്ചിന്റെ ഒരു കൊ കൊഴപ്പം കൊണ്ടാണത് മുമ്പോട്ട് പോവാ താത്
യാഥാർത്ഥ്യത്തിലെ നമുക്ക് ഓരോ ടോപ്പിക്ക് ബെയ്‌സ് വെച്ചിട്ട് മാത്‍സ് മാത്രം ഇരുപത് മാർക്ക് വരും അതിൽ ഓരോ ടോപ്പിക്ക് വച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഇവര് നമുക്ക് തന്ന നമുക്ക് വീട്ടിൽ പോയി വർക്ക് ഔട്ട് ചെയ്താ മതിയാരുന്നു അവര് കാര്യാ നിങ്ങളൊന്നു പഠിപ്പിച്ചിട്ടേ അങ്ങനെ ചെയ്തിരുന്നേൽ നമ്മക്ക് ഏകദേശം ഒരു ഇരുപത് മുപ്പത് ശതമാനത്തോളം കവർ ചെയ്യാൻ പറ്റും ഇപ്പം ടൈമിങ്ങും ടൈംമും ഡിസ്റ്റൻസിന്റെയും കാര്യങ്ങള് പറഞ്ഞു ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ക്ലാസ് ചെയ്യിപ്പി ക്കാ ബാക്കി ഉള്ളതിന്റെ പ്രാക്ടീസ് ചെയ്യാനായിട്ടന്തെങ്കിലും ഗ്രൂപ്പില് തെര് അല്ലെങ്കി പ്രിന്റ്ട്ത്താലും മതിയാരിന്ന്. അങ്ങനെ ഏകദേശ് ഒര് രണ്ട് മൂന്നു ടോപ്പിക്കിന്റെ അട്പ്പിച്ച് മൂന്നണ്ണം കിട്ടുവാണന്നുണ്ടേൽ ടോപ്പിക്ക് അങ്ങ് കവറാവ് ര് പിന്നെ റസ് അഭി നമ്മക്കിനി പറയാൻ വോയിസ്‌ ഇല്ല. കാരണം നമ്മള് ഞാൻ ആൾറെഡി രണ്ട് മാസത്തെ ഗ്യാപ്പ് എടുത്ത് നീ ഒന്നും
അതാ ഉം ഉം
പിന്നെ
ത്ത ത്തിന്റെ എട്ക്കെ എന്തെങ്കിലും വേണ്ടേ? എപ്പെഴും പഠിത്തം പഠിത്തം ന്നും പറഞ്ഞിരുന്ന പറ്റോ
പിന്നെ ആ ഈ ആ ഇത് കഴിഞ്ഞ പിന്നെ വി എസ് എ മാത്രെ ഒള്ളു അതാണ്ണങ്കിൽ പിന്നെ വേക്കൻസി ഇല്ല വേക്കൻസിയും കുറവാ
വേക്കൻസി കൊറ കുറവല്ലേ അതിൽ
നീതിക്കുവെ കൻസി കുറവാ വേക്കൻസി കൂടുതലുള്ള യാരും ഈ കമ്പനി കൂടെ മൂവായിരത്തിലുള്ള ഒരേ ഒരു വേക്കൻസി അത്രേം എടക്കും ലിസ്റ്റിന്ന് എന്നാലും ക്യൂട്ടോഫും കൂടുതലായിരിക്കും മാർക്കും കൂടുതല് പ്രിലിംസാ പക്ഷെ എൻപത് എഴുപത് ഒക്കെ തിയറി വന്ന ഏന്തേയ്യും
കേതാ കേടത
വിവറേജ് എഴുതാൻ പറ്റും കമ്പനി കൂടെ എൽ ജി എസ് എഴുതാൻ പറ്റും ആ അതിന്റെറെ രണ്ടിന്റെയും അപ്ലൈ ചെയ്തിട്ട് വേറെ പത്ത് വെച്ചിട്ട് എന്തെങ്കിലും അപ്ലൈ ചെയ്യ ഇല്ലെന്ന് തോന്നുന്നു വേറെൊന്നും ഇല്ല ബ ബിവറേജും കമ്പനി ബോഡും ആ വന്ന് ബിവറേജിന് പിന്നെ എന്ത്‌ മെയിൻസിന്റെ വെച്ചിട്ടതി ഇത് പക്ഷെ സേവനത്തിന്റ വച്ചിട്ടായിരിക്കും വ ഇതുന്റി രണ്ടിന്റെയും - ബീൻസ് രണ്ടും രണ്ടായിട്ടേ നടത്തുന്നത് അ ബിവറേ് പത്താം ക്ലാസ് ആോുള്ള വര അ പക്ഷെ ബി എഫക്ക് ഒറ്റ എക്സാമേ ഉള്ള വേക്കൻസി കുറവായോണ്ട് എക്സാം സെപ്പറേറ്റ് അതിനക എല്ലാം കൂടെ ഒന്നും ഇല്ല വില്ലേജ് ഫീൽഡിന് മാത്രം എക്സാം അത് ആഗസ്റ്റ് കണ്ടാന്ന് തോന്നുന്നു ആഗസ്റ്റ് സെപ്റ്റംബർ വണ്ടാ ഡേറ്റ് എടക്കുന്നത് പിന്നെ പഠിക്കാാനുള്ള എൽ ഡി സ മാത്രമേ ഉള്ളൂ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവിടെ എൽ ജി എസ് എന്നും പറഞ്ഞിരിക്കുന്ന ബാച്ച മറ്റേ ബേരിയസ് എൽ ജി എസ് ആണോ അതോ കമ്പനിയാണോ
കമ്പിനി ആണെന്നാ എനിക്ക് തോന്നന്ന്
പക്ഷെ ഈ വരുന്നവരെല്ലേ എൽ ജി എസ് എന്ന് പറയ്പോ എനിക്ക് തോന്നാത എല്ലാം പ്ലസ് ടു കഴിഞ്ഞവര് അവർ കമ്പനി പോടെ ഉജന് ആണോ എനിക്കറിയത്തില്ല ഒന്നൊന്ന് ക്ലിയർ കൂട്ടണോന്ന് വിചാരിച്ച് തായിരുന്നു സൈഡില്ലെ ആ നട് ക്ക്പോയിരിക്കാമെന്ന്പർഞ്ഞ ആ പ്ലയ്സ് ഏം പിന്നെ അ അവടം മൊത്തം മറ്റേ ടെ പ്ലസ് ടു ൻ്റ്യാ അത്കൊണ്ടാ പിന്നെ നീ പറഞ്ഞ ഇപ്പ ഞാൻ ഇപ്പർത്തൊടി ഇവടെ നമ്മടെ ഒരു ബാച്ച യിരിക്കുന്നെ പിന്നെ അത്യാവശ്യം ഒരുവിധം ഒള്ള പിള്ളേര് മറ്റേത് ഒന്നും അറിയത്തില്ല
ഉം ഉം
മൻസ്സിലായ തൊടക്കം തൊട്ട് വെർതെ വെരുന്നവരാ അതില് കൊർച്ച് പേര് മാ ത്രൊള്ളൂ പക്ഷെ എന്റെ അപ്പർ ത്തിരുന്നവര് ഇന്നലെ നന്നായിട്ട്
ആ
സംസാരിക്ക്യേം ഇപ്പ കാര്യങ്ങള് പറയെക്കെ
ചെയ്യുന്നുണ്ടായിരുന്നു ഉം ഉം ഉം
എങ്ങനെ ണ്ട് കറണ്ടഫേഴ്സ് നോക്കുന്നുണ്ടോ
കറണ്ടഫേഴ്സ് നോക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഫിഫ നടക്കുവല്ലേ വേൾഡ് കപ്പ് പിന്നെ നീ കളി കാണാറുണ്ടോ
കളി രാത്രി ഞാൻ കാണാറില്ലടെയ് ഞാന് അ അപ്ലൈ യ്യ്ന്നെൻ്റെ മാത്രം ഞാൻ കുത്തി ര്ന്ന് വെളുപ്പാ രാവിലെ നോക്കും എന്തെങ്കിലും ആയോ ആയോന്ന് അത് പക്ഷെ പ്രവ ജനോഴ്‌സറിയല്ലേ
ആ ആ പത്രങ്ങളിലൊക്കെ ഉണ്ടല്ലോ പ്പം
അതെ ചെയ്യുന്നുണ്ടോ അത്
ഞാൻ ചെയ്യ്ന്നില്ല മുമ്പൊക്കെ ചെയ്തി ട്ടൊന്നും കിട്ടിട്ടില്ല അതൊണ്ട് പിന്നെ ഞാൻ ആ ആ ചെലപ്പ ഭാഗ്യം നമ്മടെ കൂടെ ആണെ ഇല്ല
അതെ അതു അല്ല പിന്നെ എന്തുവാ ആ രണ്ട് ആ രണ്ട് കൊസ്റ്റ്യന് ശെരിയാവണം രണ്ടാമത്തേത് നമക്ക് ശെ രിയാവും പക്ഷെ ഒന്നാമത്ത്യായി പ്രവചനം
ആ ആ ആഹ് പിന്നെ മെസ്സീന്ന് മൂന്ന് ഗോളാ അടിച്ചത്
ആന്ന്
ഉം ഇന്ന് രാവിലത്തെ കളിയില്
റിയുന്നത് ന്ന് മറ്റേ അതിനകത്ത് ഗൂഗിളിൽ ഒന്നും സെർച്ച് ചെയ്ത് നോക്ക്യാ അറിയാൻ പറ്റ
അറിയാൻ പറ്റും അറിയാൻ പറ്റും
ഫുള്ള് സമനിലയിലും പറഞ്ഞാ കിടന്നത് ഉം അപ്പൊ ഇനി എങ്ങനാ മ ഏ അതിന്റെ പഠ്ത്തം എങ്ങനാ ഏ നാളെ എങ്ങനാ മാ ക്സിമം നോക്കാമേ
നോക്കാം നോക്കാം
അപ്പൊ ഏ ഒരു ഏഴരയൊക്കെ ആവുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് മെസ്സേജ് ഇട്ടേക്ക
ഓക്കെ ഓക്കെ
ട്ട് മണിക്ക് ആവുമ്പോഴത്തേക്കും ഇച്ചിരി ലൈറ്റായാലും ഞാൻ മാക്സിമം വരാൻ നോകാ എന്തെങ്കിലും ടോപ്പിക്ക് അങ്ങെ തീരോ ഇന്ന് തീരപ്രദേശ ന്നൂടെ കഴിയുമ്പം
പിന്നെ കേരളത്തിലെ നദികളെ പറ്റി എന്തായാലും രണ്ട് മാർക്കിന് ചോദിച്ചിരിക്കും
നമ്മൾ ഇന്നെടുത്ത് ആ കേരള ഫൊ പ്രവൃതി ഉണ്ടല്ലോ ഇടന ഇടനാടും തീരപ്രദേശവും കൂടെ തി സിമം ആ ഒരു പോഷൻ തീർന്ന് പിന്നെ നമ്മള് അത് കുത്തിയിരിക്കണ്ട കാര്യല്ല അ പി വൈ ക്യൂ ല് വർക്കൗട്ടൈതാൽ മതി നമ്മൾ നകത്ത്ന്ന്
അമതി ആ ആഹ് കാരണം കഴിഞ്ഞ തവണ ചോദിച്ചൊരു ചോദ്യം ന്ന്പറഞ്ഞാ കേരളത്തിലെ ന ലല്ലാമത്തെ ഏറ്റവും വലിയ നദി ഏതെന്ന ചോദിച്ചത് അല്ല അതാ കൊക്വസ് സ്റ്റനകത്ത തന്നെ ഉണ്ടായിരുന്നു അതിന്റെറെ ആൻസർ നാല് ചാർ ചാലിയാർ
ഉ
സ്ട്രൈക്ക് ചെയ്യുന്നതൊക്കെ നോക്കി വെച്ചേക്കണം നമ്മൾ ഇന്ന് അങ്ങനെ കൊറെ കാര്യങ്ങൾ ഡിസ് നീലഗിരി ബയോ റിസർന്റെ കാര്യംപ്പോ മറ്റ നീ ഗിരി ആറ് പിന്നെ വയനാട് ചുരം വയനാടല്ല കോഴിക്കോട്
അതെ അതെ അതെ പിന്നെ അതണക്ക തന്നെ അതിന്റെ സ്റ്റാർട്ടിങ്ങും അവസാനം ഒക്കെ അത തമ്മിൽ ഇങ്ങനെ ക്കസ്ചെയ്ത് പഠിക്കുന്ന കൊണ്ട് നമുക്ക്
കൊറെ കാര്യങ്ങളാത നമ്മള് കൊറ കാര്യങ്ങ ഇങ്ങനെ ഓരോ ടിപ്പൊക്കെ വെച്ചിങ്ങനെ ഓരോ കോഡുകളൊക്കെ വെച്ച് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും
നമ്മൾ ഒറ്റക്ക് പഠിക്കുമ്പോ അത്രയും പഠിക്കത്തില്ല അവള് ആ താ മം താമരവരണി ഞാനൊക്കെണ്ടത് ഓർമ്മ വരുന്നുണ്ട് നന്നായിട്ട് ഓർമ്മ വറ്ണത്
നമ്മള് മറക്കത്തില്ല അല്ലാതെ വായിച്ചു പഠിക്കുന്നതൊക്കെ അന്നും അതിന്റെ പിറ്റേന്ന് ഓർമ്മ നിൽക്കും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മള് മറന്നാലും ആ ചോദ്യ പേപ്പറിനകത്ത് ഓപ്ഷൻ കാണുമ്പോ നമുക്ക് ഓർമ്മ വരും
ോിക്ക കേ നാളെയണെന്നുണ്ടെങ്കിൽ ഇന്ന് ഏതെങ്കിലും ഒരു ടോപ്പി ഒന്ന് വായിച്ചിട്ട് വന്ന അല്ലെങ്കിൽ ഇന്നത്തെ ഈ ടോപ്പിക് അങ്ങ് കംപ്ലീറ്റ്
ആ ആഹ് നാളെ അവനെ സ്കൂളിൽ വിടുന്നുണ്ടോ
നാളെ രാവിലെ ചെക്ക് ചെയ്ത് കിട്ടുക ചെക്ക് ചെയ്ത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്സആപ്പിൽ അയച്ച്ു തരുയിരിക്കും റിസൾട്ട് അങ്ങനൊണെന്നുണ്ടെങ്കിൽ ആ രാവിലെ എങ്ങ് കൊണ്ട പോന്ന് ചെയ്യിപ്പിച്ചിട്ട്ങ്ങ് സ്കൂളിൽ വിട വിട്ട കഴണഞ്ഞാ പിന്നെ എനി ക്ക് വരാവല്ലോ ഇച്ച് ഇത്തിരി ലേറ്റ് ആയാലും കൊഴപ്പ ഇല്ല. വരാമെന്ന് വിയാരിച്ചു. പിന്നെ ആ ആ ഹന്നേരം ചോറു വാ യിട്ട് വന്നാ മൂന്നേ ക്കാല്
ആ ആ നീ ചോറ് വെച്ചില്ലേ പറഞ്ഞാ മതി ഞാൻ കൊണ്ടുവരാ.
അല്ല ഞാൻ ഇന്ന് ഇന്ന് വെച്ചതിരിക്ക ന്ന് രാവിലെ വെച്ചിട്ട് അവർക്ക് ഊറ്റികൊ ടുത്തന്ന് പറഞ്ഞില്ലേ പിന്നെ ഇ അപ്പം എന്തുവാ തോപ്പിക്ക് നോക്കാം അതെനക്ക്ന്ന റാങ്ക് ഫൈല് ഞാൻ കൊണ്ടുവരാം
ആ ആ
ജീസിന്റെേ ലക്ഷ്യുടെ റാങ്ക്ഫയല് കൊണ്ടുവര ഉം പിന്നെ എന്തുവാ
കൂടുതൽ മാർ ക്കൾ എവിടണെന്ന് വെച്ചാ അങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ നോ
അങ്ങനെ പടിക്ക എന്നിട്ട് ലാസ്റ്റ് ആ മറ്റേ എന്റെ കയ്യിൽ കൊസ്റ്റ്യൻസ് എല്ലാം കളക്ട് ചെയ്തത് ഇ രു
ആണല്ലേ അപ്പൊ അതും കൂടി കൊണ്ടന്നാലേ നമുക്ക് അതും കൂടി നോ കീട്ട പഠിക്കാം
അത അത് കൊറ രണ്ടായിരത്തി ഇരുപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെങ്ങണ്ടാന്ന് തോന്ന് എൽ ജി എസ്സിന്റെ നടത്തിയതിന്റെ എല്ലാം കൊറ ഞാൻ എടുത്തായിരുന്നു അപ്പ അത് ഇത്രം പേർക്ക് ചെയ്യാൻ
ആ ആ അപ്പ നമുക്ക് അങ്ങനെ നോക്കാം
ഉം ഉം പിന്നെ കുറച്ച് കറണ്ട് അഫ യേസ് ഒക്കെ ഡെയിലി ഈ പത്രമൊക്കെ വായിക്കുമ്പോ